ആഹ് എന്നാഒണ്ട് വിശേഷം
നല്ല വിശേഷം കുറേ നാളായി എങ്ങെനെയാ എന്തായ്ച്ചേ കേട്ടീലാ
പനിയായിട്ടിരിക്കുവാണോ
ഇല്ല ല്ലാ
നല്ല സൗണ്ട് വല്ലായിരിക്കുംന്നു അതാ ചോയ്ച്ചേ
അതിപ്പോ ഭക്ഷണം കഴിച്ച് ഇപ്പ എണീട്ടിട്ടേ ഒള്ളു
വൊ അതുംകൊണ്ടാല്ലേ ആഹ് കഴിച്ചു കഴിച്ചു
ഉം
എന്താണ് സ്പെഷ്യൽ ആഹ് ഇവിടെ കപ്പേം മീൻകറിം
ആഹ് ആഹ് രാത്രി ചോറ്ണ്ടാവിലാല്ലേ
ആഹ് ചോറും ഒണ്ട് അപ്പങ്ങ് കപ്പ വെച്ചതാ അങ്ങ്
ആഹ് ആഹ്
ഉം
ആഹ് ഞാനും പിന്നെ ഉച്ചത്തേക്ക് മാത്രം ചോറ് വെക്കുള്ളൂ വൈകുന്നേരം എന്തെലും കടിണ്ടാക്കും
ആഹ്
ആഹ് രണ്ടു നേരം നമ്മള് തടിയൊക്കെ ഒന്ന് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട്
ആഹ് എനിക്കും ആഗ്രഹം ഒണ്ടായിരുന്നു പിന്നെ നമ്മള് കൊറ ച്ചൂസൊക്കെ ഇത് ചെയ്യുവേ പിന്നെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
അതാണ് നമ്മള് ശീലായിക്കഴിഞ്ഞാ അങ്ങ് ആവും
ആഹ്
നമ്മള് വിചാരിക്കും നടക്കൂല ചോറ്ങ്ങനെ ഒഴിവാക്ക്വാ അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കും പക്ഷെ അതൊക്കെ നമ്മളെ തോന്നലാണ് നമ്മൾക്ക് കൊറ ച്ച് ഒരു ഒരാ ഒരാഴ്ച്ചൊക്കെ നമ്മള് ശീലിച്ചാല് അങ്ങ് ശെരിയാവും
ആഹ് പക്ഷെ നമുക്ക് ഒരാഴ് പ പറ്റത്തില്ലല്ലോ ഒരു നമ്മൾ കഴിക്കില്ലെന്ന് വിചാരിക്കുന്ന ദൂസായിരിക്കും ഭയങ്കര വെഷ
അതെ അതെ അതെ അത് അതാണ് ഞാം പറഞ്ഞെഅത് നമ്മളെ തോന്നലാ എന്തെന്നറിയോ ശെരിക്കിനും വെള്ള നമ്മള് വെള്ളം കുടിച്ചാ തന്നെ ഭക്ഷണത്തിനോട് വെല്ല്യ ഇത്ണ്ടാവൂല അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ശീലാവും നമ്മളത് ശ്രദ്ധിക്കായിട്ടാ ആഹ് തോനെ വെള്ളം കുടിച്ചാല്
ആഹ് ഇനി അങ്ങനെ ട്രൈ ചെയ്യണം കാരണം വെയിറ്റ് നന്നായിട്ട് കൂടുന്നുണ്ട് എനിക്കിപിന്നെ വെള്ളം കുടിച്ചാ പോലും വെയിറ്റ് വെക്കുന്ന ടൈപ് പ ഇന്റെ ബോഡി ആഹ് അതാ പ്രശ്
എൻക്ക് പെട്ടെന്ന് മാറ്റം വരും.
ആഹ്
നമ്മള് ഭക്ഷണത്തിലൊക്കെ ഇപ്പം ഞാന് ചെറിയ്യൊരു ഏഹ് ഞങ്ങള അട്ത്തെന്നെ ഒരു ചെറിയ്യൊരു ജോലിണ്ട് അപ്പൊ അയിന് പോമ്പ നട ക്കും രാവിലെ ഒരു മാസയ്ട്ടൊള്ളൂ ട്ടോ അപ്പം നടന്നിട്ട് മൂന്നിലോ കൊറഞ്ഞു.
അയ്യോ എന്റെ ആണെങ്കി ഞാൻ എ ത്ര നാൾ ട്രൈ ചെയ്തെന്നറിയാവൊ ഇപ്പഴും അതേ കിലോ തന്നെ ഒരു മാറ്റോ ഇല്ലാതിരിക്ക്വ
ആഹ് നമുക്ക് പിന്നെ ശ്രമിച്ചാലൊക്കെ നടക്കും അതാപ ഞാൻ പർഞ്ഞെ വെള്ളം കൊണ്ടോയ്ട്ട് വെള്ളം കുടി ക്കപ്പൊ ഭക്ഷണം കൊർച്ച് കൊറഞ്ഞ ഭക്ഷണം മതിയപ്പ പിന്നെ
ഉം
മയ പെയ്തങ്ങോട്ട്?
ഇങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല ഇങ്ങനെ ഭയ്ങ്കര ചൂടാ ഇവിടെ.
ആഹ് ഇവടി അങ്ങൻതന്ന്യാ
ആഹ് മഴ പെയ്താലേ അങ്ങ് പയ്ങ്കരമായിട്ട് പെയ്യുവാണെ ഓക്കെ മഴ പെയ്ത ആഹ് ചൂടെല്ലാം അങ്ങ് മാറും പഷെ ഇത് അങ്ങ് ത്തില്ല ഈ മഴ ജസ്റ്റ് ഒന്ന് പെയ്തിയിട്ട് പെയ്യുന്ന പോലെ വന്ന് നിന്നിട്ടങ്ങ് പോത്തെയൊള്ളൂ. പെയ്യത്ത് പോലുല്ല
ആഹ് ആഹ് ഇവിടെ കഴിഞ്ഞഴ്ച നല്ല ശക്തായിട്ട് മഴ ഞങ്ങളെ വീടിന്റെ തൊ ട്ടടുത്ത് ഒരു കല്യാണണ്ടായിരുന്നെ.
ഹാ
അപ്പോ അവടെ പെണ്ണ് എറങ്ങലും പെണ്ണിൻ്റെ കല്ല്യാണാര്ന്നു പെണ്ണ് എറങ്ങലും നല്ല മഴ
ഓഹ്
ഉം അപ്പൊ ഇടിം മിന്നും കാ റ്റു നല്ല ശത്തമായി കൊറേ നേരം പെയ്തു.
ആഹ് അപ്പം പിന്നെ കല്യാണത്തിന് ഇതായിരിക്കുവല്ലോ.
അതെ അതെ ആഹങ അങ്ങനെ പെണ്ണെറങ്ങി കഴിഞ്ഞപ്പോ പിന്നെ വെല്ല്യെ വിഷയല്ല ഉം അയിന് മഴ പെയ്താ ഓഹ്
ഇപ്പഴും ഇങ്ങനെ അന്ധവിശ്വാസ്വള്ള ആൾക്കാരൊക്ക്യൊണ്ടല്ലോ?
എങ് എന്താ
ഇങ്ങനെ മഴ പെയ്യുന്നേനെ പറ്റിട്ട്
ആഹ് അത് നല്ലതല്ലാന്നാ അറീണേ
ആഹ് ചെലര് പറയ്ന്നെ പഷെ നല്ലെയാന്നാ.
ഞങ്ങ ഞങ്ങക്ക് അഭിപ്രായം നല്ലതാണെന്നാണ് മഴ ഐശ്വര്യാണിന്നാണ്.
ഉം
ആഹ് ആഹ്
പിന്നെ എന്താണ് വേറെ വിശേഷങ്ങള് നാൾത്തേക്ക് എന്താ സ്പെഷ്യൽ രാവിലെ
നല്ല സ് പെഷ്യല് രാവിലെ ദോശ. ഗ്രീൻ പീസ് കറി വെക്കും അങ്ങനെ എന്തെങ്കിലൊക്കെ ദോശ ഓട്ടട
ഡയ്റ്റിങ്ങായിട്ട് എന്താ ഫുഡ്
അങ്ങനെ ഏ പ്രത്യേച്ച് അങ്ങനെ ഒന്നുല്ല പഷെ എനിക്ക് ഇങ്ങനെപ്പോ പോന്നതോണ്ടായിര് ക്കും ഭക്ഷൺത്തിനോട് തീരെ താല്പര്യല്ല വൈകുന്നേരം വന്നാലൊന്നൊന്നു എനിക്ക് വേണ്ട.
ആണോ
ഉം അപ്പൊ പിന്നെ ശരിക്കിനും അങ്ങെനെ പിന്നെ ഏഹ് തീരെ ഭക്ഷണം കഴിക്കാതന്നാലും ബുദ്ധിമുട്ടാണ് ന്ന് പിന്നെ നംള് കൊടലന്നെ ചുങ്ങിപ്പോവും ഈ ആഹ് നമ്മൾ കൂള്ളിലേക്ക് കൊണ്ടുന്നാല ഒരു കുറഞ്ഞൊരു ചോറ് കൊണ്ടപല്ലയുള്ളൂ ഉച്ചയ്ക്ക് അതനെ അങ്ങനൊക്കെയോ കഴിക്കല്ല സാധാരണ നമ്മള് ശരിക്കും വീട്ട രുന്നാലും നമ്മള് അങ്ങനെ അത ഇതൊക്കെ പേ റക്കി തിന്നിട്ട് അപ്പം തടി വെക്കും
ആഹ് അതും ശരിയാ
ഉം
തടി വെക്കുന്നത് കുറയ്ക്കാനായിട്ട് വെള്ളം കുടിക്കൻ വെള്ളം കുടിച്ചാൽ നല്ലയാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നവര് എന്ത് ചെയ്യും
ആഹ് അതെ അതെ ആഹ്
ഉം എനിക്ക് തോന്നുന്നു എനിക്ക് വ വെള്ളം കുടിച്ചിട്ട് നമ്മള് ഫുഡ് കഴിക്കു ല്ല അപ്പോഴാ തോന്നുന്നു വണ്ണം വെക്കുന്നത്
ആഹ് ആഹ്
അല്ലാതെ ഫുഡ് കഴിക്കുമ ഴപ്പില്ല ഇങ്ങനെ ചിരിക്കും അ ഓരോത്തരെ ശരീര പ്രകൃതിയെ
അത അങ്ങനെ തന്നെ ഞാന് ആഹ് പിന്നെ ഭക്ഷണം കുറച്ചാലൊക്കെ നല്ലോമ്മേലും
ആഹ്
ഉം
പിന്നെ
എവിടെേയും ടൂർ ഒന്നും പോയില്ല
ടൂറ് ഈ വട്ടം ഇങ്ങങ് പോയില്ല കരിഞ്ഞവട്ടക്കെ പോയരുന്നു ഈ കാലാവസ്ഥയെ വിശ്വസിക്കാൻ പറ്റാത്തതു കൊണ്ടെ നമ്മളപ്പോ പോയി കഴിയുമ്പ ആയിരിക്കും മഴ ആഹ്
ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ
ആഹ് അതെ അതെ
കൂടുതൽ ഉറക്കാറായതുകൊണ്ട് പിന്നെ ഒട്ടും ഇപ്പം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല
അതെ ആഹ്
ഉം പിന്നെ അവിടെ എന്തുകൊണ്ട് വിശേഷം എല്ലാരും എന്ന്ത്യേ
നല്ല വിശേഷം എല്ലാരും എല്ലാരും എല്ലാരും ഇവിടെണ്ട്
കഴിച്ചു കഴിഞ്ഞോ?
ഓ ഭക്ഷണം എല്ലാരും കഴിച്ചു
ഉം
ഉ എനിക്ക് കളി ക്കാൻ എന്റെ വീട്ടില് ഒരു പൂച്ച ഇണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരങ്ങനെ ആഹ് ഞങ്ങൾ വള വളർത്തുന്നതാ ആഹ്ഹ രണ്ട് പൂച്ച കുട്ടികളും ഇണ്ട് ഇപ്പോ
ഇവിടെയും ഉണ്ടൊരു പൂച്ച
ആഹ് ആഹ് ആഹ്
ഉം
നല്ല കളിയാണ് അവര് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കള് കളിക്കുന്ന പോലെ ഭയങ്കര ഓടിക്കളിയ
ആഹ് നല്ല രസല്ലേ
ആഹ് നല്ലരസാ പാല് കൊണ്ടോയി കൊടുക്കും പാല് കൊറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നു ഇ ദ ദിവസംന്ന് പറഞ്ഞാല് ഒരു ഇടവിട്ട് ഇടവിട്ട് മീൻ വാങ്ങിയിട്ട് മീന് ചോറില് നല്ലോണ്ണം കുഴചൊടുക്കും
ഉം
ആപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടാ. ഉഹും.
പിന്നെ
വേറെന്താ വിശേഷം?
വേറെന്താ, ഇങ്ങനെ ഇങ്ങനെങ്ങനെ പോവുംന്ന്. തട്ടീം മുട്ടിയൊ. ഇല്ലില്ല പോയില്ല. ഉം അവിടെ കുട്ടികളൊക്കെ എത്ത്റല്ലാ?
കുട്ടിയേളൊക്കെ ഏഹ് ചെറിയ മക്കളാ.
ഹാണോ
ആഹ് അഹ്
ആഹ് പിന്നെ ആഹ് എന്ത് എവിടാ ജോലി ചെയ്യുന്നന്ന് പറഞ്ഞെ എന്ത് വർ
എക്കൗണ്ടിങ്
ആഹ് അക്കൗണ്ടിംഗ് ഉം. നല്ല ബുദ്ധിമുട്ടാണോ അതോ
അഹ് കൊഴപ്പല്ല ഞാനിപ്പോ ഒരു മാസമായിട്ടൊള്ളൂ പോക്ക് തൊടങ്ങീട്ട്.
ആഹ്. ഒറ്റ സ്റ്റാഫേ ഒള്ളോ അതോ ഒരുപാട്
അള് രണ്ടാള്.
അആഹ്. അതൊക്കെ പഠിക്കാൻ തന്നെ ഭയങ്കര പാടാ ല്ലേ
ആഹ് നമ്മളൊന്ന് ലെവലാക്കി എടുക്കണം
ആഹ്. ഒത്തിരിനാൾ കൂടിയാണോ വർക്കിന് പോവുന്നേ?
ഓഹ്
ഒത്തിരി നാള് കൂടിയിട്ടാണോ വർക്കിന് പോവുന്നേ മാരേജ് കഴിഞ്ഞ്? ആഹ്. ആഹ് മാരേജ് കഴിഞ്ഞാ പിന്നെ അങ്ങനാണല്ലോ ജോലി
നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കാ ആഹ് അതെ
ആഹ്. അതാ പ്രശ്നം. എത്ര പടി ട്ടുഎങ്ങനെ. എത്ര വീട്ടില് ആഹ് എത്ര വീട്ടില് വല്യ വീട്ടില് ആണെന്ന് പർ രും മാറി ജീവിതം മാറി. ല്ലേ
എന്നെ അങ്ങൻ തന്നെ ഒന്നിനും പർഞ്ഞയ്ക്കൂലേര്ന്നു. ഇപ്പ എന്റെ ഇഷ്ടത്തിനാ ഞാന് അങ്ങനെ ഇരുന്ന് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കല്ലേന്നും പർഞ്ഞിട്ട് ഉഹും
ആഹ് അല്ല ഹസ്ബൻഡ് എങ്ങനെ, സപ്പോർട്ടീവല്ലേ?
അങ്ങനെ പോ പോവുന്നേന് കൊഴപ്പല്ല. പക്ഷേ വല്യ താല്പര്യല്ലാന്ന് മാത്രം. പെണ്ണുങ്ങൾ പണിക്കെർങ്ങണ്ടാ ന്ന്ള്ളെ
ഓഹ് പഴയ ചിന്താഗതി ഉള്ള ആളാല്ലേ.
അതെ അതെ അതെ അഹ്.
ആഹ്. ദേ ചോദിച്ചകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ മഴ പെയ്യ്ന്ന്. അഹ്ഇത്രയും നേരവില്ല. അതെ. ഇപ്പ പെയ്യുന്ന്.
ആഹ്. ഒഹ് ഇവിടെ എന്തുപോലെ ചൂടാ.
അയ്യോ എനിക്ക് പെയ്യണ്ടാന്നാ ഈ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ
പിന്നിം ചൂടാ ല്ലേ.
ആഹ്. ആ ചൂടാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തെ നമ്മളിപ്പൊ ഒരുമാതിരി ഒരിതിൽ നി ക്കുവാണല്ലോ. ഇ പെയ്ത് മാറിക്കഴിഞ്ഞു ഭയങ്കര ചൂടാ.
അതന്നെ. ആദ്യൊക്കെ മഴ പെയ്താൽ ലേ ഒരു തണുപ്പ് വര്വേന്ന് ഇപ്പം മഴ പെയ്തിട്ടും തണുപ്പില്ല. ചൂട്
ആഹ് അതെ ആന്ന്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ആ ഒരു ഇതൊക്കെ മാറി വരുവാ പണ്ടത്തെതിൽ ന്ന് ഒരുപാട്.
അതന്നെ കാലാവസ്ഥയൊക്കെ ഉ
കാലാവസ്ഥൊക്കെ പഴയതിൽന്ന് മാറി ഒരുപാട്
അതെ അതെ ഞാൻ പറയും പിന്നെ ഞങ്ങളെ നാട്ടില് നാട്ടിലൊക്കെന്ന് പറഞ്ഞാല് പിന്നെ മഴ അല്ല ചൂട്ന്ന് പറഞ്ഞാല് നമക്ക് ക്ക് നമക്കന്നെ താങ്ങൂല ഇപ്പ നാട്ട് ത്തെ അതേ അവസ്ഥയാണ് ഇപ്പ ഇവിടെ ഏഅത്രിം ചൂടാ ഉ ആഹ്
ഏഹ് ഇവിടെ വല്ലപ്പോഴും മഴ പെയ്യുന്നത കൊണ്ടാണ് പ്രശ്നം വെയ്ല് അടുപ്പിച്ചോരു മൂന്ന് ദിവസം പെയ്താ
ആഅങ്ങനെ അങ്ങനെയാണങ്കിൽ കുഴപ്പല്ല അതന്നെ
ആഹ് ആ ഓക്കെ ഞാൻപ്പ അങ്ങോട്ട് വിളിക്കാവേ
ആയിക്കോട്ടെ ആ